ഹലോ
കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ
ഇല്ല സൗണ്ട് കുറവാണല്ലോ
ഹലോ സുഖണോ
എന്തൊക്കെയ നല്ല വിശേഷം കിടുക്കാനായോ
ഏർ ആയിട്ടില്ല കുറച്ചും കൂടി കൈട്ട്
ഉം
നിങ്ങളോ നിങ്ങൾ കിടക്കാൻ
ഇല്ല ആ മക്കള് കിടന്നു കിടക്കണം ഞാൻ അവർ ഉറങ്ങിട്ട് ഞാൻ ഉറങ്ങും
ആ അങ്ങനെ
നല്ല മഴയാണല്ലോല്ലേ
ആ നല്ല മഴയാണ്
ഉം കെടന്നേറങ്ങാൻ സുഖണ്ടാവുല്ലേ തണത്തോണ്ട്
ആ ചൂട് കുറഞ്ഞില്ലേ
ഉം
ഫുഡ് കഴിച്ചോ
ആ ആ
എന്താ കഴിച്ചേ
സൗണ്ട് അനക്ക് റെഡിക്ക് കെക്കാനില്ല
ഫുഡ് എന്താ കഴിച്ചേ
എന്താ കഴിച്ചെന്നാ ചോയിച്ചെ
ആ ചോറ് ആയിക്ക്ണ് രാവിലെ ണ്ടാക്കിയെത്ണ്ടായിനു രാത്രിയ
ഉച്ചക്ക്ണ്ടാക്കിയെണ്ടായിനു നെയച്ചോറും ചി ചിക്കന് കടായിന്ന് പറയൻ പറ്റൂല്ല അ ജസ്റ്റ് കടയൊക്കെ ണ്ടാക്കിയെ
എന്താ സാധനം
എന്താന്ന്
എന്താണ് സാധനം
സലായില
എല്ലാ അതെന്ത സാധനംന്ന് നെയ്ച്ചോറും
ചിക്കൻ കടായി അറില ഇങ്ങളെ നാട്ടിൽ ഇത് ഇണ്ടാക്കാറില്ല ആ ആ അത് ചിക്കൻ പൊരിച്ചാണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ട ക്പ്സിക്കം മോളകൊക്കെട്ടാണ്ട്
ആ ആ ചിക്കൻ ചി കോ ബോലത
ആ ആ അതുപോലെ ആ
ആ മനസ്സിലായി മനസ്സിലായി
ഏ ഉള്ളിം തക്കാളിയോക്കെടും
ഓ അപ്പൊ നല്ലോണം കുക്കെയ്യുന്ന ആളാണല്ലോ
കുക്ക് ഒറ്റക്കാണ് അപ്പങ്ങനെ ഓരോന്ന് പരീക്ഷി
ആ പരീക്ഷിച്ചല്ലെ എല്ലാരും പഠിക്കാ
ആ ആ
അല്ലാണ്ട് ഒരു പണി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതിനെ കാട്ടി നല്ലത്
ആ നമ്മൾ സ്വന്തായിട്ട് എടുക്കാ ഇഷ്ടപ്പെട്ട് ചെയ്യണ ആ ആ
ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ ആയിൻ്റോരുരസം കിട്ടും
ആ ആ
ചെയ്യുമ്പോ ചെയ്താലോ അത് കിട്ടൂല അവരോടുള്ള ദേശ്യത്തില
ആ അതെ ഇത് നന്നായ നന്നായില്ലെങ്കിൽ ഞങ്ങളെന്നെ കഴിക്ക അപ്പൊ നമുക്ക് പേടില്ല
അതനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് നന്നാക്കണം
ആ അവിടെന്താ ചോറെന്നെ
ഇവിടെ നെയ്പ്പത്തില്
ആ ആ
നെയ്പത്തിലും ചിക്കൻ കറിയും
ആ നെയ്പത്തിരി അങ്ങനെണ്ടാക്ക
അരി എണ്ണയില് അരിപ്പൊടിയല്ല വേറെ അരിയല്ലല്ലോ അല്ല വേറൊരു അരിയായികല്ലുമ്മക്കായിൻ്റൊക്കെ ഒരു അരിയില്ലേ
ആ ആ
അതുപോലത്തോരു അരിയാണ് അപ്പൊ അത് ഈ പത്തിൽ പോലെ പരത്തീട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കും അപ്പോ പൊന്തി വരും
ആ പൊങ്ങി വരൂല ആ ആഹ്
ആ നിങ്ങളെന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കല്
സ്പെഷ്യലായിട്ട് നമ്മളന്നാ എന്തെങ്കില് ചോ ഫുഡ് എന്തെങ്കിലും ഫ്രൈഡ് റൈസോ ഉ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും ബിരിയാണി അങ്ങനെയൊക്കെ അല്ലാ
പറിയോ
ന്ത്‌ ഫ്രൈഡ് റൈസോ ഫ്രൈഡ് റൈസിന് മാറ്റയരിയാണ് ബസ്മതിയരി അത് ആഹ ആഹ അത് വെള്ളത്തിലി ട്ട് വെക്കും കുറച്ചു നേരം
ആഹ
എന്നിട്ട് അത് തിളപ്പിച്ചിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് തിളച്ച വെള്ളത്തിലിട്ടാണ്ട് ഒരു എടുക്കും അപ്പത്തിന് വേറെ പാത്രത്തില് നമ്മള് പച്ചക്കറികള് ഇതാക്കി എടുക്കണം പൊരിച്ചെടുക്കണം
പച്ചക്കറി എങ്ങനെ പൊരിക്കണ്ടല്ലോ ചെറുങ്ങനെ വാട്ടിയ
ആഹ ചെറുങ്ങനെ വാട്ടി എടുത്താമതില്ലേ ഉം വന്ത ആയാ ആഏ
മുട്ട
ആഹ് ആ മുട്ടൊക്കെ ആമുട്ടയും ചിക്കനൊക്കെ ഇതൊക്കെ ക്കിടും ആ ചെറിയ ചെറിയ പീസ് ആക്കിടും ഉ ഉം
ആഹ
എന്ന
എന്നിട്ട് സോസസ്എല്ലാം യൂസ് ചെയ്തിട്ട് ആക്കുന്നയല്ലേ സോയ സോസ് സോസും ടൊമാറ്റോ സോസും ഉണ്ടാക്ക
ആഹ യൂസ് ചെയ്തിട്ട് ആന്ന് അപ്പൊ യൂട്യൂബിലൊക്കാ ഉണ്ടാക്കണതാ
ചിക്കൻ ചില്ലില്ലോ നല്ല ടേസ്റ്റ ആ
ആഹ ആഹ് അവിടെല്ലാം ഉണ്ടാക്കി നോക്കലുണ്ടോ
ഉമ്മ ഉണ്ടാക്കും
ആ അമ്മഉണ്ടാക്കുല്ലേ ഉം എന്താ പഠിക്കുവാ
ആഹ ഞാൻ പഠിക്കാ
ആഹ ഒന്ന് ക്ലാസ് എന്തണ്ട ഒന്നുണ്ട ക്ലാസ്ണ്ട
ഓ ഇന്നുണ്ടായിരുന്നു നഞാമന്നെ വരാൻ കുറച്ച് ലേറ്റ് ആകും ആറ് മണിയാകും എന്തായാലും അപ്പൊ അതിന്റെ പഠിത്തൊക്കെ കഴിഞ്ഞിട്ടല്ലേ പിന്നെ വിളിക്കാൻ പറ്റോ
ആഹ് ആഹ നേരത്തെ പത്തുമണിക്ക് കയല്ലേ കിടക്കാന്
ഓ
ഉ ഉ ആഹ ആഹ
ഉറക്കുവോലെ
ആഹ
അതൊരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്
ആഹ ത ആഹ
മിക്കൂറ് ബസ്സിലുണ്ട് പിന്നെ ഒരു അരമണിക്കൂർ നടക്കാനുണ്ട് അപ്പൊ ആ സമയത്ത് കുറേ ഭാഗം ഉറങ്ങി തീർത്തോളൂ
ആഹ ആഹ ഫോണ് ഉപയോഗിക്കാം അന്റാ സ്കൂളില്
ക്ലാസ്സില് ടൈമില് പറ്റൂലോ അതിക ഗവൺമെന്റ് കോളേജാ അപ്പൊ വേണ്ട റെസ്ട്രിക്ഷൻൊന്നുമില്ല
ഡിഗ്രിയാ?
ആ ഡിഗ്രിയ.
ഏതാ വിഷയം?
ഞാൻ ബി എ.
അൽടെ
ഇപ്പതിന് ആരുവങ്ങന ഏ ഡിഗ്രി എടുക്കുന്നില്ലല്ലോ. പെട്ടെന്ന് കോഴ്സിലേക്കല്ലേ പോകുന്നത് പക്ഷെ അതിന്റെ പ്രശ്നം വഴിയെ കാണിക്കാം.
ആ
ക്കില്ലാം കേറിയാല്
ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കൂലേ ആ
ആ ഡിഗ്രി വേണം പറയും ചെയ്യും പിന്നെ അവിടെ അമ്മള് മത്സരിക്കാൻ പോന്നത് അത്രയും ക്വാളിഫൈ ആയിട്ടൊള്ള ആൾക്കാരോടാ.
ആ ആ
അപ്പ വെറുതെ പണി തെറിച്ച് പോയ
ആ
കാലത്ത് ഡിഗ്രിന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യട്ടുള്ളൊരു കാര്യാണ്.
ആ ആ ആ ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ് കൊറച്ചായിട്ടോ ആറ്കൊല്ല ആറ് വർഷായി കഴിഞ്ഞിട്ട്. ട്ട്.
ഓ ഏതായിരുന്നു പഠിച്ചേ?
സെമദിയ അറബിക്.
ഓ പിന്നെന്താ വേണ്ടത്.
ഉം പിന്നെ പോയിട്ടില്ല.
സാധനം മതി.
ആ
പിന്നെ മ്മക്ക് ലൈഫില് ഒന്ന് താം പോമ്പോ അത് പിടിച്ചു നിർത്തിക്കോളും.
ആ
പിന്നെ അപ്പൊ വേറോന്നും പഠിച്ചിട്ടില്ല?
പിന്നൊന്നിനും പോയിട്ടില്ല പിന്നെ മോ ഉം കല്യാണം കഴിഞ്ഞ് ഞ്ഞോ മോൾണ്ടായി അങ്ങനങ്ങനെ
ഓ
ഉം
എന്തായിരുന്നു ഇഷ്ടം?
ഇഷ്ടം അങ്ങനൊക്കെ ടീച്ചർ ആവണ അങ്ങനൊക്കെ തന്നാരുന്നു പഠിച്ച് പി ജി ക്കെ അങ്ങനൊക്കെണ്ടാരുന്നു.
ഓ ഓ ടീച്ചിങ്ങിഷ്ടാ?
ആ ടീച്ചിങ്ങിഷ്ട്ടാ.
ഓ എന്നാ ഇപ്പ ഇപ്പം ഭയങ്കര നല്ല മേഖലയാന്നല്ലോ ബി
ആ
ഓൺലൈനക്കെ ആയിട്ടെടുത്താലും നല്ല
ആ ആ ആ തീർന്നിട്ടില്ല. ഇതുവരെ പെ ആ നല്ല മഴയാണല്ലോ അവിടെണ്ടോ?
ഇവിടെ ഇപ്പം കൊറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം നല്ലൊരു മഴണ്ടായിരുന്നു. പിന്നെ എടക്കൊരു ബ്രേക്ക് ഇണ്ടായ്നി പിന്നെ ആദ്യം മായ്നി
ആ ആ ഇവടെ നല്ലതായിന്.
എവിടെയാ റെഡ് അലേർട്ട്ന്ന് അറിയില്ല.
ആ അവടലേ.
ആ
ആ സ്കൂളൊക്കെ അവധിയായിരിക്കും നളെ
അറിയില്ല
റെഡ് അലേർട്ട് ആണെങ്കിൽ അവധിണ്ടാവ കൊടുക്കലണ്ട് ചില സ്ഥലത്തൊക്കെ കൊടുത്തുന്ന റെഡ് അലേർട്ട ആായിട്ട്
റെഡ് അലേർട്ട ഉണ്ടോ അറിയില്ല ജില്ലയില്
ആ
പിന്നെ ഇപ്പോൊ ബസ്സൊക്കെ സമരത്തി പോുന്നന്നല്ലേ പറയുന്ന
ആ ജൂലൈലല്ലേ മറ്റേ അതിനായിരിക്കുംല്ലേ
ആ പ്രിയദർശിനി എല്ലാരും ഒറ്റടി എ കയറി പോയല്ലേന്ന് കുറച്ച കുറച്ച് ചേരി കയറി എടുക്കുവു
ആ ആ
ശരിയാ പ്രൈവറ്റ് ബസ്സുകാർക്ക് തീരാ ആളില്ല
ആ തീരാരെ ആ ഞങ്ങ ഇതിനടന്നു പിന്നെ തറ്റിച്ച് പോണില്ല അതോടെ
നമ്മളെ എനിക്ക് എന്തായാലും ഉപകാര ഇല്ല കാരണം എനിക്ക് കോളേജിൽ പോകുന്നൂ വീട്ട കെ ആർ ടി സി ഇല്ല കെഎസ്ആർ ടി സി ആട്ട ഏത് സമയല
ആ ഉ
നാട്ടിൽന്ന് കുറേ ഓടുന്ന കാണാം അതൊക്കെ കാണണം ഫുള്ള് ഫുള്ള് സ്ത്രീകൾ അ അഞ്ച് മിനിറ്റ് കുടു ആവും അപ്പൊ അതിൻ്റെ ബാക്കിലത്തെ പ്രൈവറ്റ് ബസ്സുകാർ ശരിക്കും കശ്
ആ ഇവിടെ പിന്നെ കെ എസ് ആർ ടിസി ഇല്ല ഉ
കാരണം ബാക്കില് കെ എസ് ആർ ടി സി പറയ്പോ അത്രയും വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട്
ആ കൃഷികളൊക്കെ
ആ ഏ കൃഷിയില്ല
ആ ആ സാധനങ്ങളൊക്കെ പുറത്തുന്ന് പച്ചക്കറികൾ കടകളൊക്കെ എടുത്തുണ്ടോ
ആ അടുത്ത കടക്ക് കൃഷി ഒന്നാമത് അത്ര കാലമൊന്നും ആയിട്ടില്ല ഇങ്ങോട്ടേക്ക് വന്നിട്ട് പുതിയ വീടാണ്
ആ പുതിയ വിടല്ലേ എത്ര വർഷയി
ഒന്നും ചെയ്തുന്നില്ല
ഒരു വർഷയോ
ആ ഒരു വർഷം ആവുന്നേ ഉള്ളൂ
ആ ഞങ്ങള് വീടെടുത്തിട്ട് രണ്ട വർഷ
ഓ
ഉം ഞാൻ രണ്ട് മക്കളന്നെ ഉള്ളു ആ
ആ എന്താ കഴിച്ച
എന്താണ്
എന്താ കഴച്ച്
കഴിച്ചത് ചോറ്ന്നെ
ഓ
ചോറിനതന്നെ ചിക്കൻ ഇണ്ടായിന്ന്
ആ കടായി എന്ന ശരി
ആ എന്നാ ശരി എന്നാ